ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേക്ക് ണ്ട് നല്ല വിശേഷം എന്തൊക്കെണ്ട് അടുത്ത വിശേഷം
ഒക്കെ സുഖായിട്ട് പോണ്
. ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ഏഹ് ആഹ് കുടിച്ച് ഉമ്
മക്കൾ സ്കൂൾ വിട്ടു വന്നോ
സ്കൂൾ ട്ട് വന്ന് സ്കുൾ വന്നാണ്ട് ഇങ്ങനെ ഇരിക്കാണ് ഞാൻ ഇന്റെ വീട്ടിക്ക് പോയിന് അപ്പൊ വീട്ട് പോയിക്കാണ്ട് ഇപ്പ ഇങ്ങനെ വന്നിട്ടുള്ളൂ
ഏഹ് വീട് എവിടെ? അവിടെ എടുത്ത
ആഹ് കുറച്ചു പോണം പ പതിനെട്ട് കിലോമീറ്റർ ഒക്കെ ഇണ്ട് ബസ്സിന് ആഹ് ആഹ് ഇവിടെ പ്പം എല്ലാരും സ്കൂൾ പോയാരെ ഓഹ് അനിയത്തി ക്ക് വിൾചായിരുന്നോ ഞാൻ തിലെ വര്ന്ണ്ട് ഇജ്ജ് ബാർഞ്ഞ്കാണ്ട് അങ്ങനെ ഉമ്മാനെയും കാണാനൊക്കെ വിചാരിച്ചു അങ്ങനെ
ആഹ് ആഹ് അങ്ങനെ അനിയത്തിക്കെ വരുമ്പോളേക്കാരം അങ്ങനെ
ആഹ് ഓല് പെരുന്നാളിനൊക്കെ വന്നീനു അപ്പൊ അന്നിൻക്ക് ഇവിടുന്ന് പോവാൻ പറ്റീ റ്റില അന്ന് ഇവിടെ വീട്ടില് വേറെ ആരുല്ല ഞാൻ ഒറ്റക്കാണ് അപ്പൊ പിന്നെ നാത്തൂമാരക്കെങ്ങട്ടാ വിരുന്ന് വരാ അപ്പൊ പിന്നെ ഇൻക്ക് പോവാൻ പറ്റീലാ അന്ന് ആഹ് ഞാൻ പറഞ്ഞുന്നാല് പ്പെ അപ്പതന്നേ ഓള് പറഞ്ഞു ഇന്ന് വാ നമ്മുക്ക് കാണാലോ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഓളും വന്ന് ആഹ് ഓൾത് കൊർച്ച് അപ്പൊർത്താണോ ഓൾ ആഹ് കൊർ ച്ചു പോണം ഓൾതും അപ്പൊ ഓള് വാ അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ പോയതാ
ആഹ് എന്നിട്ട് മക്കള് സ്കൂളിട്ട് വരുമ്പോത്തിന് ഇവിടെ എത്തിയോ
ആഹ് ഇല്ല ഓല് ഇവിടെ എത്തീക്ക്ണ് ഓല് വിടെത്തി വാതിലൊക്കെ തുറന്ന് അകത്ത്ക്ക് കേറീക്ക്ണ് ചാവി ഞാൻ ഇവിടെ വെച്ച്കാണ്ട് പോ പോയിക്കേയ്ന്നു ഓലോട് പർഞ്ഞൊട്ത്തു അയില് പിന്നെ ഓല് വന്നാണ്ട് വാതിലൊക്കെ തൊർന്ന് അപ്പോഴേക്കും ഞാൻ വന്ന്ക്ക്ണ് ഓര് മയത്ത്ക്കെറങ്ങിയപ്പോത്തിന് ഞാനെത്തീക്ക്ണ് അയ്ന് ചെൽപമ്മള് പോരാൻ നിക്കുമ്പോ ബ കിട്ടൂല അങ്ങനെയൊക്കെ സമയം വൈക്ണ താണെ
ആ ബസ് എങ്ങനെ ഓരോ ടൈമിനാണോ ബസ്
ആഹ് ആ ഇങ്ങട്ട് ഇന്റെ ഇവിടെ ഞങ്ങ എവിടക്ക് ടൈമിനൊ ഉള്ളു ബസ്സ് പക്ഷെ എനിക്ക വിടുന്ന് എപ്പോഴും ബസ് കിട്ടും വീട്ടിൽന്ന് എപ്പോഴും ബസ്ട്ടും
അവിടെ നങ്ങളെ ഈ വീട്ടിക്ക് വാണെ ടൈമിനേ
ആ ഇവിടുത്തെ ടൈമിന ഉള്ളു ടൈമിങ്ള്ളു പിന്നെ ഞാൻ ഓട്ടോക്ക് പോരല അവിടന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ്സ് ഇറങ്ങിട്ട് ഓട്ടൊക്ക പോരണ അങ്ങട്ട്
ആ ഞങ്ങളെ ഇവിടെയും അങ്ങനെ തന്നെ അരമണിക്കൂർ അരമണിക്കൂർ ഇങ്ങനെ
ആ ആ ഇത് അര മണിക്കൂറും അല്ല രണ്ട് മൂന്ന് ആകെ രാവിലെ ഒന്ന് ഒരു ഏഴ് മണിക്ക് ഒന്നുണ്ട് പിന്നെ പ ത്ത് മണിക്ക് പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് വൈകുന്നേരം അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെ എപ്പഴൊന്നുല്ല പിന്നെ ആളും കുറവാണ് ആഹ് അതോണ്ടാണ്തെ പിന്നെ എല്ലാർക്കും വണ്ടി ഉള്ളതുകൊണ്ട് എല്ലാരും വണ്ടിമ്മ പോവും അപ്പൊ പിന്നെ ഇല്ല ഞാൻ ഓട്ടൊന്നുല്ല ഇല്ലേ അപ്പൊ പിന്നെ ഞമ്മള് ബസ്സിലെന്നെ പോണം ഇപ്പാണെങ്കിലോ രാവിലിം തെരക്ക പോയപ്പഴും തിരക്കാണ് രാവിലെ ഞാൻ പോയപ്പോഴും ഭയങ്കര തിരക്കെനിം ബസ്സ് അതേ പോലെ തന്നെ പോന്നപ്പോ ആ ആ സ്കൂൾ ടൈമ് ആ ആ രാവിലെ സ്കൂൾക്കോണെ കുട്ടികളുണ്ട് ഇപ്പൊ പോന്നപ്പോ എന്താണ് സ് കൂള് വിട്ണ സമയല്ലേ ആഹ് പിന്ന് ആ ആഹ് പിന്നെ പിന്നെ മറ്റേ കെ എസ് ആർ ടി സി പ്രിയദർശി നി സ്ത്രീകൾക്ക് സൗജന്യം ആ ബസ്സ്‌ ഓടുന്ന ദിവസാണല്ലോ ആ തി ഇതിലൂടെണ്ട് ആ ആ ആ ഞങ്ങളെ മുന്നികൂഡില്ല നമ്മൾ അങ്ങാടിക്ക് ചെന്നാല് കിട്ടും എന്നിട്ട് ബസ്ന് ണ്ട് അങ്ങ അങ്ങനെ കൊറേ ആൾക്കാര് അങ്ങനെ കേറിപ്പോണേ നിറയെ ആൾക്കാരുണ്ട് ആ ആഹ് ആഹ് ആഹ് കൊറെ പണ്ണുങ്ങളും ഉണ്ട് കൊറെേ ആണ്ങ്ങളും ഒക്കെ ഇണ്ട് എല്ലും ഉണ്ട് എല്ലാരും ഉണ്ടല്ലോ ഞാൻ എന്ത സ്ത്രീകൾ മാത്രേ ഉള്ളൂ വി വിചാരിച്ചിരിന്യത്
ആഹ് അങ്ങനെ
ല്ലേ എല്ലാരും ഉണ്ടായാലും ആണുങ്ങൾക്ക് സൗജന്യ മറ്റോൽക്ക് പൈസ കൊടുക്കണം പറഞ്ഞ് ആഹ് ഉം ന്നാലും കൊറേ ആണുങ്ങൾ ഇണ്ട് പറിം ഞാൻ
ആ ഫോണ് തുറന്നാ അതിന്റെ വീഡിയോ അവധിക്കാണ് ആഹ് ഇന്നത്തെ ദിവസായിട്ടേ
ആഹ് പക്ഷെ എല്ലാ സ്റ്റോപ്പിലും നിർ തുല ഓൾക്കൊരു ഇത്ണ്ടോന്ന്ണ് അങ്ങനെ നമ്മളിപ്പോ മറ്റേ ബസ്സിനൊക്കെ പോകുമ്പോ പ്രൈവറ്റ് ബസ് നൊക്കെ പോകുമ്പോ എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തൂലേ അതില്ല
ആഹ് ദോൽക്കൊര് വ എങ്ങനെ സ്റ്റോപ്പ്ണ്ട് ലിമിറ്റ് സ്റ്റോപ്പേക്കാര. വാണെങ്കിൽ
ആ ആ അതായിരിക്കും ഞാൻങ്ങനെ നോക്കി ഞാന് ഇങ്ങനെ പോയ പ്പോഴൊക്കെ ബസ്സിൽ ഇങ്ങനെ എവിടെ നിർത്ത്ണെ എവിടെ എവിടിം നിർത്തണില്ല കുറേ അങ്ങട്ടെത്തി ട്ടൊക്കെ നിർത്തുന്നുള്ളൂ എവിടെയെങ്കിലും ഒരട്ടൊക്കെ നിർത്തുന്നുള്ളൂ അങ്ങനെയൊന്നുംല്ല ആഹ് പെണ്ണുങ്ങളുണ്ട് കൊറെ
ചെയ്തു ഉം പ്രതിഷേധമൊക്കെ ഉണ്ട് വേറെ പാർട്ടിക്കാരിം എല്ലാ ബസ്സിനും കൊടുത്തില്ലന്നൊക്കെ പറഞ്ഞ്
ആ ശരിയാണ് പിന്നെ എന്നല് നഷ്ട കാര ബസ്ർക്കല്ല ബ സാർക്കിപ്പ പറഞ്ഞാ പ്രൈവറ്റ് ബസ്സിനൊക്കെ നഷ്ടമായിരിക്കും കാരണം ഇപ്പൊ നിങ്ങ തന്നെല്ലേ കൂടുതൽ ബസ്സില് കേറുള്ളൂ ആ നിങ്ങള് പൊതുവേ കൊവാണല്ലോ ബസിൽ കേയറുന്നത് പിന്നെ എന്താണ് പെണ്ണുങ്ങള് മിക്കവാറും ഇതിന് നോക്കിയിരിക്കലേ ള്ളലൊക്കെ അ പിന്നെ എല്ലോടത്ത കൂടി ഒന്നും ഇല്ല ല്ലേ ഉ ഇല്ലല്ലേ ആ ആ ഹ അരീക്കോട് നിലമ്പൂര് ആ ഭാഗത്തക്കൊക്കെ ഒക്കെള്ളൂ അതിന് അങ്ങനെ പറയുന്ന കേക്കാണ്ട്
ആ പിന്നെന്താ രാത്രികാൾക്കൊക്കെ ചോറ് വെ വെച്ചേച് പൊയ്തേക്കാരല്ലെ
ആ ഒക്കെ വെച്ചുകണ്ട് തന്നെ പോയത് പിന്നെ വൈകുന്നേരം വന്നാലും മട്യയാണ് അടു കേയറാൻ മടിയണല്ലോ അപ്പൊ പിന്നെ ഒക്കെ വെച്ച ച്ചിട്ടാ പോയത് പിന്നെ വന്നപ്പോ ഞാൻ അവർക്ക് ചായന്റെ കടിയൊക്കെ വാങ്ങിട്ട് പോന്നു ഇവിടെ വന്നാ അത പിന്നെ
ഏ കുട് ആ കുട്ടിഎള് എന്ന ഫുഡ്ഡൊ ക്കെ കൊണ്ടാ പോകല് അതോ
ആ കൊണ്ടോലാണ് രാവിലെ ആ സ്കൂൾക്ക് ചോറ് കൊണ്ട് പോവല
ആ ആ അപ്പെ ചോറ് ന്നേര്ത്തെ വെക്
ആ ചോറൊക്കെ ഇൻക്ക് ന്നേര്ത്താവും ഒമ്പണി ആവുമ്പോഴേക്കൊക്കെ ചോറും കൂട്ടാൻ റിം എല്ലും
ഏ
ഒക്കാവും ചോറൊക്കെ ന്നേര്ത്തെ ആവും അപ്പ തന്നെ അസ്ബൻ്റ് ആക് ക്കലാണ് പിന്നെ ഓല് പോയിട്ടാ പിന്നെ ഞാന് അട് ച്ചേര്ലും ന്ന അങ്ങനെ എല്ലാ പണികളൊക്കട്ക്കല്
ആ ഒല് പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീ എയ്ക്കാരം കൊർച്ചഴ്ഞ്ഞാല്
പിന്നൊറ്റക്കെല്ലേ അങ്ങനെ ഫ്രീ കി അട എന്തേനി ഉച്ചക്കെന്തേനി സ്പെശല്
ഇവടെ മീനേനി മീന് മൊ ചക്കക് കുരു മീന് ആ ഞങ്ങള് വിടെ അങ്ങാടിലെന്ന ആയോണ്ട് മാർക്കറ്റ് പോയി വാങ്ങും
ആ ആ അം മ് ഏ വടൊക്കെ വണ്ടീല് കൊണ്ടര്ലല്ലേ ന്നട്ട് മീന് കൊറവാണ് കൊറവാണ് ണ്ട് ല്ലേലും ആ പിന്നെ രസൂല്ല ഞാൻ ന്നലെ വാങ്ങീട്ട് ഇൻക്കൊര് രസം തന്നെല്ല മീനൊന്നും
ഇപ്പ ഇള്ള മീനന്നെ ഐസ്
ആ അ ആ അയ്ലെണ് അയ്ല ണ്ട് ചെറിഏ കുട്ടിഎളേനി ഇൻക്ക് ന്നലെ കിട്ടീനി അത് അയ്ല് ന്നത്തോലിണ്ടായിനി പ്പൊ അ എന്താണ് അത് വാങ്ങാർഞ പ്പ അഇങ്ങ കൊറെേ ന്നന്നാക്കി ഇര്ക്കണ്ടേ ജാര്ച്ചാണ്ട് ഞാം വാങ് ങ്ങിയതുല്ല പിന്ന എല്ലാരും പർഞു അതേനി ആ അതാ രെസം പറീണ്ട് എല്ലാരും അത് രെസ് സണ്ട് അറീണ്ട് ഇത് രെസല്ല റിം ആ അവർക്ക് എന്തെങ്കിലൊക്ക ഒര് ത് വാ മാണം മ് അല്ലെങ്കി ചോറ് കഴിക്കാൻക്കെ മടിഎല്ലേ? മ് അങ്ങനെ എന്തേലും മീനോ ച്ചിഒക്ക എന്തങ്കിലും മാണം
ആ എന്തെങ്കി പൊർത്തന്നൊക്കെ ഫുഡ്ഡ് കഴിക്കേണ്ടോ പൊർത്ത്ന്നൊക്
ങ്ങനെ ന്നമ്മള്പ്പ ന്തേലും വീട്ട്ല്ഒക്ക എന്തേലും പരിപാടി അങ്ങനെ ണ്ടാഉമ്പ ഴൊക്കെ അങ്ങനെ എന്തെങ്കിലും അല്ല എന്തെങ്കിലും അമക്ക്പോ പ ഇന്നലെ പ്പം മോന്റെ ബർത്ത്ഡേനി അപ് പ്പ അങ്ങനെ വാങ്ങി ചെറീയ കുട്ടിന്റെ ബർത്ത്ഡേനി അങ്ങനെയ്ക്കെ ണ്ടാഉബം മാങ്ങു ന്നല്ലാണ്ടെ പൊർ ത്തങ്ങനാണ്ട് പോയി കഴിക്കാറൊന്നുല്ല കാക്ക ണ്ടങ്കി പിന്നിം ഒറ്റക്കാവുമ്പ പിന്നാ മ്ക്ക് അങ്ങനൊകെ പോവാന് ഒര് താണല്ലോ പിന്ന അങ്ങനെ പോഒന്നുല്ല ഷെൻല്ല്അങ്ങനെ ട്രിപ്പായിട്ട് അങ്ങനെ ഇപ്രാവ്ശ്യം അങ്ങനെ പോയില്ല ഇപ്രാവശ്യം അയ്ന് കൊറേ കല്ല്യാണങ്ങള്ണ്ടായി ഫേമിലിലൊക്കെ അപ്പ പിന്നെ എന്താണ് അയ്ന്റെ ഓരോ കാര്യങ്ങള് ഓരോ ഡ്രസ് സ്സ് ട്ക്കലോം അ അടിക്ക അങ്ങനങ്ങനങ്ങന ഓരോരോ പണികള്ല്ല്യേ ആ ഹ ഹ
പ്പ ണോ രോ ഡ്രസ്സും
അ ഞ്ഞാ പറിആ കല്ല്യാണം ഫേമിലീലൊക്കൊര് കല്ല്യാണം വെരുമ്പോ ഒരൊഴ്ഞ്ഞെ ര് പൈസ കിട്ടണം പറിഅ ഒര് പതിനായിരോ അയ്യായിരം ഒക്കെ കി കാരണം ഒരീസല്ലല്ലോ ത് രണ്ട് മൂന്ന് ദിവ്സം ന്നട്ട് അയ്നൊക്കെ ഡ്രസ്സും കാര്യങ്ങളും ഒന്ന് ഇപ്പ അയ്ന് പണ്ടത്തെ പോലല്ലല്ലോ പണ്ട്അർഞാല് ഒരേ സമയത്തെ ന്നെണ് ചെർക്കെന്റിം വീട്ട്ത്തിം രണ്ടാള കല്ല്യാണും ഒരേ സ് സമയത് ഇത്പന്താന്നോ ഒര് ദിവസം ചെർക്കന്റെ വിട്ട്ത്താണെങ്ക് ങ്കില് ഒരു ദിവസം പെണ്ണിന്റെ വീട്ടില് അങ്ങനെല്ലേ അപ്പൊത്ത്നേ ന്നമുക്ക് രണ്ടോട് കാ ആ ആ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് വെട്ടം ഡ്രസ്സ് രണ്ട് വിധം ഡ്രസ്സ് ആല്ലോ ആ ആ ഒന്ന് ഇവിടെ കല്യാണത്തിനും വേണം പിന്നെ നങ്ങ്ട്ട് പോണേനും വേണം കല്യാണത്തിന് അങ്ങനെയൊക്കെ ഭയങ്കര ചെലവണ്‌ പ്പത്തെ കല്യാണത്തിന് ഭയങ്കര ചെലവാണ് നമ്മുക്ക്
ആ അ അയ്‌ന്റെ അയ്ന്റെ എടൽ പിന്നെ മൈലാഞ്ചി കല്യാണോ ആ
ആ ആ അ ഒക്കെണ്ട് പിന്നെ അതേപോലെ ആ അറ അതൊക്കെ പറഞ്ഞ കാണ അയ്നൊക്കെ ഡ്രസ്സ് കറുപ്പ് വേണം പി എന്താ ഡ്രസ്സ് വേണം പച്ചറ അങ്ങനെ പിന്നെ കൊറക്കെ ചെലപ്പം വാങ്ങും അഡ്ജസ്റ്റ് ചെയ്തു വാങ്ങും ആ അല്ലാണ്ട് വാങ്ങിയാതൊക്കൂല്ല
ആ ഓരോന്ന് ഉം പിന്നെ കുട്ടിയൊക്കെ പൂതി അയ്ക്കാരം ഉം
ഇത് പറയാൻ നമ്മുക്ക് പ ഇക്ക് നോക്കിയാ പോരല്ല നമുക്ക ആരുതെങ്കിലും അഡ്സ്റ്റ് ചെയ്യാം ആഹ് അഡ്ജസ്റ്റ് ചെയ്യ പക്ഷെ കുട്ടികൾക്ക് പറ്റൂലല്ലോ കുട്ടികൾക്ക് ഓൽക്കന്നെ എടുക്കണ്ടേ എന്നട്ട് ഞാൻങ്ങെ പറയും കല്യാണം വന്നാല അതാണ് ഒഴിഞ്ഞ് പൈസ എവ്‌ടെന്നെ കിട്ടണം പറയും ന്ന വി
ഉം ആ ഇപ്പ ആ ജൂൺ ആയപ്പോ ഒക്കെ കഴിഞ്ഞിണ്ടാവൂല്ലേ കല്യാണക്കെ ഏ
ആ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ഇപ്പൊ സ്കൂൾ തൊറന്നിലേ പിന്നെ സ്കൂൾ തുറക്കണെ അ ആ ആ അത് തുറന്നപ്പോള്ള ഓരോ ഇത് സ്കൂൾ ബാഗ് ബുക്ക്‌ ആ ഇക്കു ഇപ്രാവശ്യ ഞാൻ പറ വെക്കേഷ പെ ഫുള്ള് ഒരു ചെലവുള്ള ഒരു വെക്കേഷൻ ഇനി അറ പെരുന്നാള് വന്ന് പിന്നെ സ്കൂള് തുറക്ക ക്കുമ്പ ബുക്ക് വാങ്ങാനുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് ചെലവുകളാണല്ലോ കൊറെ ചിലവ് വന്നില്ലേ ആ പിന്നെ വേറെ എന്തൊക്കെയ എന്നിട്ട്
വേറെ രാത്രിക്ക് ചോറായി ഇനി കറിണ്ടാക്കണം
ആ ആ ആഹ് ഒന്നായിട്ട് വെക്കലാ ചോറൊക്കെ
ആ ഒന്നായിട്ടു വെക്കും ചപ്പാത്തിയോ അനെന്തങ്കിലുക്കെ ഉണ്ടാക്കും
ആ എന്നാ ശരി ഇട്ടടി എന്നാല് ഞാൻ പിന്നെ വിളിക്കട്ടാ എന്നാ ശരി
ആ ശരി